ആഹ്, ആഹ് ഇണ്ട്ണ്ട്. ആഹ്, ആഹ് അങ്ങനെ പിന്നെ എന്താ വിശേഷം?
ഉം, നല്ല വിശേഷം.
ആഹ് വടെ കൊഴപ്പല്ല ഇന്നലെ രണ്ടുസായിട്ട് നല്ല വെയിലിരുന്നു മഴൊക്കെ പോയി
അതെല്ലേ ആഹ് പക്ഷെ ഇവിടെ മഴയായി വീണ്ടും
അതെല്ലേ ആഹ്
ആഹ് രാവിലെ ജസ്റ്റ് മഴ ഇന്നല്ലേം വന്നിട്ട് പോയി പിന്നെ അങ്ങട് വെയിലായിരുന്നു കൊഴപ്പമില്ലാത്ത വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീ ഇന്നിപ്പോ നല്ല മഴയാ മഴദിവസാന് തോന്നുണു കണ്ടിട്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ദോശ ചട്ട്നി ചമ്മന്തി
ട്ട്നി ചമ്മന്തിയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ്
ഡിഫറൻസ്ന്ന് പറഞ്ഞാ എന്താ രണ്ടും രണ്ട് ടേസ്റ്റാണ്
അതല്ല അതെങ്ങനെയാന്ന്
ചട്ടനി നമ്മള് തേങ്ങ ങാ തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണത് പിന്നെ ചമ്മന്തിന്ന് പറഞ്ഞയിഞ്ഞാ അമ്മള് ഏ സവോള ചെത്തിയിട്ട് നമ്മള് ചട്ടിലിട്ട് വാട്ട എന്നിട്ട് അത് മിക്സിയിലിട്ട് അടി അപ്പൊ ചമ്മന്തി പോലെ ആകും സവോള അതില്ക്ക് കൊറച്ച് കൂട്ട് മല്ലി മുളക് മഞ്ഞള് എന്താ എന്ത ചിക്കൻ മസാല ഒക്കെ പാട നമ്മള് മിക്സ് ചെയ്ത് വ നമ്മള് ബിരിയാണിൽക്കൊക്കെ മസാല ഉണ്ടാക്കണ പോലെ വാട്ടി എടുക്ക എന്നിട്ട് അത് മിസ് സീടെ ജാർലിഡാ അരയ്ക്ക
ഓ ഓ ഞാനിത് ആദ്യായിട്ട് കേക്കാട്ടോ ടൊമാറ്റോ ഇട്ടിട്ട് ഇണ്ടാക്കും ടൊമാറ്റോ ഇടുവോ ഇതില്
ആ ടൊമാറ്റോ കൂടുതൽ ഇടണം
ആഹ് അതെന്നെ
ആഹ് ടൊമാറ്റോ തക്കാളി അങ്ങനങ്ങനെ പറഞ്ഞു ആ രണ്ടും കൂടെ എന്താ കൊറ ച്ച് വെളുത്തുള്ളി വേണെങ്കി ഇടാമക്കത് നമ്മടെ ഇഷ്ടാണ്
ആഹ് അത് ശരിയാ ഞാൻ അന്ന് ഇണ്ടാക് ക്കലുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ഈ ടൊമാറ്റോ ഇട്ടിട്ട് വഴറ്റിയിട്ട് സവാള മസാല ഒന്നും ഇടൂല മുളക് മാത്രേ ഉള്ളൂ മറ്റേ ഉണക്കമുളകില്ലേ അത് മാത്രം ഇടും എന്നിട്ട് അരക്കും വിത്തിരി വിനാ ഗിരികുടൊഴി ട്ടരക്കും ടേസ്റ്റുണ്ടാവും പിന്ന മല്ലിയല അങ്ങനൊന്നു
അല്ല അല്ല അതൊന്നുമല്ല അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഒരു സ് നല്ലതാണ് അപ്പൊ ഇങ്ങനെ ആകുമ്പോ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണ ഒരു
ടേസ്റ്റ് ആവും അതന്നെ ഭയങ്കര ഇഷ്ടാണ് റ്റോമാറ്റൊ ചട്ടനി ഉണ്ടാക്കി കഴിഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ഇട്ലി ഒക്കെ കഴി ഭയങ്കര ഇൻട്രസ്റ്റ് ഞങ്ങക്ക് ഇന്ന് ഇഡ്ലിയാണ് ഞാൻ ഇഡലി സാമ്പാറാക്കി പിന്നെ ചട്നി പൊടി ഉണ്ടായിർന്ന് ചമ്മന്തീന്റെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുവല്ലോ അ ആഹ് അത്ണ്ടാർന്ന് പക്ഷെ അതെടുത്തില്ല അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല ഭയങ്കര തിരക്കായിർരുന്നു രാവിലെ ആ ഓട്ടം കഴിഞ്ഞപ്പോ
ആ
പോയി മക്കള് പോയി ക്ലാസ്സിൽ പോയി ഏഴ് അമ്പത ആകുമ്പോഴേക്ക അവരുടെ വണ്ടി വരും
അതെല്ലേ ആ എന്റെ മക്കള് ഒമ്പത് ഒൻതരക്ക ആകുമ്പോൊക്കെ പോാറുള്ള അവരിപ്പോ മദ്രസ് പോയ്ക്ക മദ്രസ് വിട്ടു വ ന്നിട്ടേ സ്കൂൾ പോവുള്ളു
അപ്പൊ എപ്പ വിടും മദ്രാസ
സ ഒരു എട്ടരക്കെ ആകുമ്പോ വിടും ഒമ്പതര ആവുമ്പോക്ക് സ്കൂൾ വേണ്ടി വരും പത്ത് മണിയാകുമ്പോക്കെ സ് അടുത്താണ് സ്കൂൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളു ആഹ അതെ ആഹ
അടുത്താണെങ്കിലും വണ്ടിക്കാണല്ലേ
ആ വണ്ടി ആ ആ വണ്ടി ചെറിയ മക്കളാണ് ചെറിയ മക്കള് ആ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പത്ത് പതിനൊന്ന് വയസ്സായ മക്കളാണ് എന്നാലും ഒറ്റക്ക് വിടാനൊരു ധൈര്യംല്ല നടക്കാൻള്ള വഴിയെള്ളെങ്കിലും ആഹ
ഇതാകുമ്പോ സേഫ് ആണല്ലോ
ആഹ ആഹ ഇതിപ്പോ നമ്മളവിടെ എത്തിയോ ഇല്ലേ ന്നൊന്നും അറിയില്ലല്ലോ സ്കൂള പോവൂല ഇവിടുന്ന് പോവാന്നല്ലാതെ തിരിച്ച് വരുമ്പോ അവിടുന്ന് അവർക്കും ഒരു ആ എന്താ ഇതല്ലേ ടീച്ചർമാർക്കും അവര് വീട്ടിലെത്തിയോ ന്ന് ള്ളൊരു ഡൗട്ട് ണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് വണ്ടിയിലാവുമ്പോ കൊഴപ്പല്ലല്ലോ ആഹ് അങ്ങനെ ആഹ അതൊന്നും ഒരു പ്രശ്നല്ല ഏ ഫുട്ബോൾ ഓ ഫുട്ബോള് ഞാന അങ്ങനെ കാണാറില്ല മോന കാണും അവന് പിന്നെ അതിൻ്റെ ആളാ ഫോണ് കിട്ടാറൊന്നുമല്ല ഞാാന് ആ അവ അവൻ ഫ്രാൻസാണ്
അള്ളാ അ ആഹ ഇവിടെയും അതെ ഫുട്ബോളിന്റെ ഭ്രാന്താണ് അ ഇന്നല ഇപ്പോൊ കളി ണ്ടായല്ലോ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകാണ് അവസാനം മോൻ
ഉമ്മ ഏത് ഏതാ ഏതാ ഏതാ ടീമ്ചോയ്ക്കും ഞാൻ പറയും ഞാൻ ഇന്ത്യയന്ന് പറയും ഞൻ ഇന്ത്യാണ് ഇന്ത്യ കളിക്കാല്ലെങ്കിലും ഞാൻ ഇന്ത്യന്ന പറയ അപ്പൊ പറ യുംഎപ്പോഴും ഇങ്ങെള് ഇന്ത്യക്കാരിയായിട്ട് ഇരുന്നോ ഞാൻ പറയും ക്കാർക്കുംന്ത്യയിൽ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്ക ആരക്കെലും ഒരാൾക്കെ റങ്ങിക്കൂടെ നമുക്ക് അഭിമാനിച്ചൂടെ ഇന്ത്യന്ന് പറഞ്ഞിട്ട് ങ്ങളൊക്കെ ഒ ന്ന് ആക്ടീവാവ് ന്ന്പറയും കുട്ടികളോട് ആ് ഓക്കേടാ നമുക്ക് റെഡി ആക്കാംന്നടുത്ത് നമ്മുടെ ഇന്ത്യ ഇറങ്ങൊക്കെ പറ പറയുമ്പോ
ഏ ഇന്നലത്തെ കളിയില് ഇവരായിരുന്നല്ലോ ഏ അർജന്റീനയും ഇവരും കൂടെ ആരുന്നല്ലോ ഈജിപ്റ്റും കൂടെ ആയിരുന്നു ഇന്നലത്തെ കളി എന്നിട്ട് ഇ വൽ നോക്കി ക്ലാസിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് കളിയാക്ക ഇവര് പോർച്ചുഗലായിരുന്നു ഓൾറെഡി പൊട്ടിയല്ലോ അപ്പൊ ഇനി അർജന്റീന ഫാൻസ് നോക്കിയിരിക്കാണ് ആ മെസിഫാൻ സിനെകൂടി കളിയാക്കണം ഇവര് പൊട്ടി ഓൾറെഡി അ പ്പംഇനി മെസിയൊന്നും കിട്ടരുത് ആദ്യം ഈജിപ്റ്റ് രണ്ട് ഗോൾ അടിച്ചു അപ്പ ഇവിടെ ബഹളം ഒച്ചപ്പാടതായിട്ട് എന്നിട്ട് ഉറങ്ങ ഇല്ല ഇന്നലെയും ഒറങ്ങിയിട്ടില്ല ഇന്നലെ ഫുള്ള് കളി കണ്ടിരുന്നു പന്ത്രണ്ടെരായിപ്പോ എഴുന്നേറ്റിട്ട് കളിയൊക്കെ കണ്ട്
ആ ആഹ്
ജ് മൂന്നര മണിയോ എന്തേ ആയപ്പഴാണ് ഒറങ്ങിയത്
ആ ആഹ് ആഹ്
എന്നിട്ട് വീണ്ടും ആഹ് വീണ്ടും ഇന്ന് ഉറങ്ങാൻ വിളിച്ച് ഇന്നലെ ഉറങ്ങാൻ വിളിച്ചിട്ട് വരണേ ഇല്ല എന്നാ ഒരു ക്ഷീണണ്ടാവില്ലേ മക്കക്കൊക്കെ നമ്മുക്കൊക്കെത്തന്നെ എന്തൊരു ക്ഷീണെരിക്കും ഉറക്കം നിന്നിട്ടെണ്ടെങ്കില് ഒന്നുല്ല സ്കൂള് വിട്ട് വന്നപ്പോ ഒരു ക്ഷീണ ഉണ്ടായി എന്നിട്ട് പിന്നെ ക്കാണ് ഇവൻ തോക്കണെ ഇവര് തോക്കണെ കാണാനെ അർജന്റീന അപ്പൊ ഞാൻ പറഞ്ഞ് നീ പോയി ക്കോ അർജന്റീന തോക്കൊന്നില്ലന്നൊക്കെ പറഞ്ഞ് വാതിലടച്ച് ലോക്കക്കെ ഇതിട്ട് താക്കോല് മാറ്റി വെച്ചെ പിന്നെയാ തോന്നണ് കിടന്നോറങ്ങിയത്
ആഹ് ആഹാ
ഇത്ര പ്രാന്താ കളി പ്രാന്ത് രണ്ടാങ്കുട്ട്യാളാണോ
അല്ല മോളും മോനാണ്
ആ ആ ഒരു വയസ്സിനു ഡിഫറൻസ് ഉള്ളൂല്ലേ
ആ ഒരു വയസ്സ് ഒരു വയസ്സിന്റെ ഡിഫറന്റെയുള്ളൂ
ആഹ്
ഉം ഹസ്ബന്റ് ഗൾഫാണ് അവടെ പൊറത്താണ് ഞാനും കുട്ട്യോളും തന്നെയുള്ളൂ വീട്ടില്
വീട്ടില് ആഹ് അപ്പൊ ഇനിയിപ്പോ അവർക്ക് ലഞ്ചാെന്നും കൊണ്ടോണ്ടല്ലോ അല്ലെ സ്കൂള്
ഇണ്ടണ്ട് ലഞ്ചാെക്കെ റെഡി ആയി നേരത്ത നീച്ചൊക്കെ റെഡിയാക്കും ഉം അവര് പോയി കഴിഞ്ഞാ പിന്നെ ക്ലീനിങ്ങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുണ്ടോ അതുവരെ ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പൊക്കെ റെഡിയായി നിക്കും
ആഹ് എന്താണ്ടാക്കിയപ്പൊ ഏഹ് ലഞ്ചിന് ലഞ്ചിനിപ്പെന്താണ്ടാക്കിയെ
ലഞ്ചിന് എന്താ അവർക്കിഷ്ടം സോയാബീൻ പൊരിച്ചത് ആ അങ്ങനെക്കെള്ളെ പൊട്ടാറ്റോ അങ്ങനെയൊക്കെള്ളത് ഇല്ല അവര് പ്രൈവറ്റ് സ്കൂളല്ലേ ഗവൺമെന്റ് സ്കൂളിലല്ലേ ചോറ് കൊടുക്കുള്ളൂ ആഹ് പ്രൈവറ്റ്സ് ആവുമ്പോ അമ്മളെ
ടൈം ലെയ്റ്റായോണ്ട് ഞാനോർത്ത് ഗവൺമെന്റ് സ്കൂളാണെന്ന്ട്ടോ
ആഹ് ആഹ്
ഇവർക്ക് വൈകിയാണല്ലേ അപ്പോ ബെല്ലടിക്കാ
അതെ അല്ല ഇവര്ക്ക് ഒമ്പത് ഒമ്പതേ അമ്പതാകുമ്പക്ക് ബെല്ലടിക്കും ഫസ്റ്റ് ബെല്ലടിക്കും ആ എന്താപ്പക്കെ നമ്മള് എത്തണം പക്ഷെ നമ്മള് വണ്ടി ലേയറ്റാവാ കാരണം
ഇത് ഒമ്പത് മണിക്കെന്നെ തൊടങ്ങും
ആഹ് ആഹ്
ണോ മക്കള്
സി ബി എസ് ഇ അല്ല കേരളാഗവൺമെന്റിന്റെ പ്രൈവറ്റ് സ്കൂളാണ്
ഓ ഓ ഓക്കേ ആഹ് ആഹ്
ആഹ് ഗവൺമെന്റ് അംഗീകൃതള്ള സ്കൂളെന്നെയാണ് ആ പക്ഷേ ഗവൺമെന്റല്ല പ്രൈവറ്റ് ആയിട്ടാ ടീ ച്ചർമ്മാരൊക്കെ വർക്കെയ്യണത്
ഓഹ്
ഉം അങ്ങനെയുള്ളരു സ്കൂളുകളാണ് കുറെ ഉണ്ടല്ലോ അങ്ങനെ ആഹ്
ആഹ് എയ്ഡഡ് ആയി
ആഹ് ആഹ് അങ്ങന്ത്തെ സ്കൂളാണ് സി ബി എസ് ഇ അല്ലാ ഇല്ലവിടെ ഫുഡ്ഡില്ല അവിടെ ന്താ നമ്മടെ സാധാ ഗവൺമെന്റ് സ്കൂളിലെ ഫുഡ്ള്ളൂ ഇവിടെ കൊടുക്കില്ല ആഹ് പക്ഷെ നല്ല സ്ട്രിക്ട്ള്ളെ സി ബിഎസ് ഇ പോലെ സ്ട്രിക്ടെന്നെയാണ് സ്കൂള് ഫുൾ ഇംഗ്ലീഷും മ കാര്യങ്ങളൊക്കായിട്ട് നമുക്ക് ക്ലാസ്സിലിങ്ങ ഏ മലയാളം സംസാരിക്കാൻ പാടില്ല ഫൈൻണ്ട് അങ്ങനെയൊക്കെള്ളെ കാര്യങ്ങളൊക്കെണ്ട് ആഹ്
ആഹ് അതൊക്കെ നല്ലതാണ് ഒന്നോർക്കുമ്പല്ലേ ഇവരെ ലാംഗ്വേജ് ജും കൂടി കൊർച്ച് ഇമ്പ്രൂവ് ആവും അങ്ങനെയാവുമ്പേഴെ നമ്മള് വീട്ടിലെന്തായാലും നേറ്റീവ് ലാംഗ്വേജ് ദി മലയാളം മലയാളായതോണ്ട് എന്തായാലും വീട്ട്ല്
ആഹ് ഇംഗ്ലീഷ് ഏ ഇംഗ്ലീഷ് സ് കൂൾലാമ്പോ ഇംഗ്ലീഷെന്നെ പറയണംന്ന്ള്ളെ നിർബന്ധണ്ടല്ലോ മലയാള ത്തില് പിന്ന അപ് നിർബന്ധങ്ങളൊന്നുല്ലല്ലോ
അതെ അതെ അല്ലെ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിച്ച് കിട്ടിയാ നല്ലതാണല്ലോ നമ്മളിപ്പോ വീട്ടില് എന്തായാലും ഇംഗ്ലീഷല്ലേ സംസാരി ക്കില്ല മക്കൾടടുത്ത് അപ്പൊ അവർക്ക് ഒരൂസ സ്പേസെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലെങ്കിലും അങ്ങനെ സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാവര്
ആഹ് അതെ അതെ ആഹ് ഇംഗ്ലീഷ് അല്ലേ കൂടുതൽ ടച്ച് വേണ്ടത് നമുക്ക് മറ്റുള്ള ഭാഷയിൽ അത്ര തന്നെ അല്ലെങ്കിലും വേൾഡ് ലാംഗ്വേജ അതുകൊണ്ട് നമുക്ക് പൊറത്ത് പോയി കഴിഞ്ഞാലും
ഞാൻ പറയൂ നീ കാർട്ടൂണൊക്കെ ഇരുന്ന് കാണുമ്പം ഇങ്ങനെ മലയാളത്തില് വെക്കും ഈ കളിയാണെങ്കിലും മലയാളത്തില് വെക്കും അപ്പൊ ഞാൻ പറയലാണ് ഇംഗ്ലീഷില് കാണ് നമുക്കപ്പ അങ്ങനെ യാവുമ്പഴ് നമുക്കാ ലാംഗ്വേജ് പെട്ടെന്ന് ക്യാച്ചെയ്യാൻ പറ്റുവല്ലോ അല്ലെങ്കില് ഇങ്ങനെ ഇതന്നെ കണ്ടോണ്ടിരിക്കുള്ളൂ
ഉം അതെ
ഉം
ആഹ് ഇവര് പുറത്തുന്നുള്ള എന്താ മറ്റുള്ള സംസ്ഥാനങ്ങളിൽന്നുള്ള കുട്ടികളൊക്കെണ്ട് ഇവരെ സ് കൂള് പഠിക്ക്ണ്ണ്ണ്ട് ബീഹാറ് ആഹ് മറ്റേ പാട്ന അങ്ങനെ ജാർഖണ്ഡ് അങ്ങനെയൊക്കെള്ള സ്ഥലങ്ങൾന്ന്ള്ള കുട്യാളൊക്കെണ്ട് അവര്ടെ സ് സ്കൂൾല് അവര് ഇവടെ എ തൊഴിലാളികളായിട്ട് മക്
ജോലി
പാരൻസ് ജോലിക്ക് വന്നിട്ടങ്ങനെ അവരിവിടെ സ്ഥിരതാമസക്കാരായിട്ട് ഒരു സ്കൂളില് കുട്യളെ ചേർത്തിട്ട്ണ്ട് കൊറെ കുട്യൾണ്ട് ആഹ് അവർക്ക് എന്താ മലയാളോ അറിയില്ല
അതാണ് പാട് അവരെന്ത് സംസാരിക്കാ
അവര് ഹിന്ദിയൊക്കെല്ലേ സംസാരിക്ക
നോ അല്ല ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റില്ല അല്ലേ
ആഹ് ഇംഗ്ലീഷ് ഇംഗ്ലീഷും ആഹ് ക്ക് അവരെ മെയിൻ ഭാഷ ഹിന്ദിയല്ലേ നമ്മളിപ്പം മലയാളാവുമ്പോ അവര് ഹിന്ദി അപ്പൊ അവരിതുപോലെ മലയാളം പഠിച്ചൊണ്ടിരികുണു
അതെന്നെ
ഇവര് ഹിന്ദിയും പഠിച്ചോണ്ടിരിക്കുന്നു ഇവർക്ക് ഹിന്ദിയറിയില്ലല്ലോ ശെരിക്ക്
ആഹ് നമ്മുക്ക് ഹിന്ദി അറിയൂലോ നമ്മള് മലയാളിസ് മലയാളം മാത്രം അത് മലയാളം മാത്രം സപ്പോർട്ടെയ്തി റ്റ് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാതായി അങ്ങനെയാവുമ്പഴാണ് കൂടുതലും നമുക്ക് ഒട്ടും ക്യാച്ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓക്കെ